ഹലോ ലോ ഹലോ ഹലോ ഹലോ ആഹ് ഹലോ നല്ല നല്ല പണി. ഓ സുഖാണ്. എന്താ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നിന്ന് എന്താ പണി ഒന്നല്ല അവിടെ കടക്കന്ന് ഞങ്ങൾ വീട്ടില് എന്താ ഞങ്ങളുടെ വീട്ടിൽ
ആ ആ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന പ പച്ചക്കറിയാണ് ഏറ്റവും നല്ല ഏ ഫ്രഷ് ഇട്ടോ
ആഹ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുബോ അ നമ്മള് അ മായ ഇതൊക്കെ ഉണ്ടാവല്ലോ
ആ അവരെ മ ആ മരുന്നൊക്കെ ചേർത്തിട്ടാണ് കേടരാതിരിക്കാൻ വേണ്ടി കൊറേ ദിവസം നിക്കണ്ടേ അപ്പൊ പിന്നെ കേടരാതിരിക്കാനും വ അവര് മരുന്നുകൾ ആഡ് ചെയ്തിട്ടാണ് കടകളിൽ ഒക്കെ വെക്കുന്നത് അതിലായിരും നല്ലത് നമ്മള് വീട്ടിൽ നട്ട് വളർ ത്തി ണ്ടാക്കിയ ഏഹ് പച്ചക്കറി തിന്നുകയാണ് നമ്മുടെ ശരീരത്തിലും നമ്മ ക്കും ഏഹ് നല്ലത് പൊറത്ത്ന്ന് ഫുഡ്കഴിക്കിണീലേ നല്ലത് നമ്മള് വീട്ടിന്ന്ഫുഡ് കഴിക്കുക തന്നെയാണ്
ആഹ് അതെ അതെ വീട്ടിൽന്നാ നല്ല ഫ്രഷ് ഫുഡ് ആവുകയുംചെയ്യും നമ്മുടെ ശരീരത്തി നല്ലതാണ് എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച അതാണ് പിന്നെ ആ വി ങ്ങള് വീട്ടില് എന്തൊക്കെയ ഉണ്ടാക്കാറ്
ഞങ്ങള് വീട്ടില് വെണ്ടക്ക, ആൻ്റ് ഏഹ് തക്കാളി, മുളക്‌, തക്കാളി ക്ക്കൊറേ ഉണ്ടാവൂട്ടോ നല്ല ചുവന്ന തക്കാളി കാണ ഞമ്മള് നട്ട് വളർത്തി ണ്ടാക്കാന് കാണുമ്പൊരു ഉള്ളിലൊരു വേറെ സന്തോഷാണ് ന്തോ കണ്ടല്ലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ